ഹലോ ഹലോ ഹലോ കേക്കുന്നില്ലേ ആഹ കുറച്ചു തിരക്കിലായിരുന്നു പെരുന്നാളൊകെ അല്ലേ മൈലാഞ്ചി ഇടാന്നിങ്ങനെ മൈലാഞ്ചി എല്ലാം ഇടാന്ന് വിചാരിച്ച് ആ അവിടെ എങ്ങനെയായി പെരുന്നാളൊരുക്കങ്ങളൊക്കെ ആഹ് ഞങ്ങളിവിടെ അടു ഒരു മെഹന്തി ആർട്ടിസ്റ്റ് ഉണ്ട് അപ്പൊ അവര് തല എന്നല്ല അപ്പ മൈലാവറിക്ക് കൊറച്ചൊന്ന് തിരക്കുണ്ട് അപ്പ ആഹ് അപ്പൊ അവരെ വിളിച്ച് അങ്ങ് ഇടീക്കാന്ന് വിചാരിച്ചിപ്പോ
അന്ന തക്ക്
ആ അത് അന്നത്തേക്ക് ഓരോ ദിവസം കഴി കഴിയും തോറണം അതിന്റെ ആ കളർ കൂട കൂടി വരണം അപ്പൊ പെരുന്നാളിന്റെന്ന് നല്ല നിറം കാണും
ആഹ് നല്ല ഇറങ്ങണം അങ്ങനെ ഇപ്പൊ കല്യാണത്തിനൊക്കെ അങ്ങനെന്നെയണല്ല ചെയല് ദിവസം മുന്ന പക്ഷെ പിറ്റേന്നാ പിറ്റേന്നാവ്പോത്ത അന്ന് മങ്ങോ
ആഹ് പക്ഷെ ഇപ്പോഴത്തെ ഞാൻ നമ്മള് പക്ഷെ അവരലന്ന് വെച്ചാൽ ഓരോ ദിവസം കഴിയുന്ന തോറും ഒരാഴ്ചയൊക്കെ ആവുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി
കളർ കൂടി കൂടി വരും പിന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ മങ്ങി മങ്ങി മങ്ങി തുടങ്ങും കൊറ സാധനങ്ങളൊക്കെ അതിനോട് ഇങ്ങനെ പുരട്ടാൻ തന്നായിട്ട് അവറ ഒരു ചെറിയ ബോട്ടില്
ഏ ഇവിടെ ഞങ്ങളൊക്കെ നാത്തന്നെ വെളിച്ചെണ്ണ നാരങ്ങനീരി അങ്ങനെയൊക്കെയന്നെ യൂസ് ചെയ്യല്
ആഹ് ഇതൊരു കുപ്പിക്ക ആഹ് റേറ്റിൽ കൂടെ തന്നെ അവര് ഫ്രീ ആയിട്ട് റേറ്റും കൂടെ ആഡ് ചെയ്തായിരിക്കും ആഹ് അവര് ചെറിയ കുപ്പിക്കകത്ത് ഇങ്ങനെ നമ്മളെ മലാഞ്ചി ഇളക്കാൻ നേരത്ത് വെള്ളം വെച്ച് ഇളക്കരുത് ആ ഒരു ആ സാധനം ഒഴിച്ചിട്ട് ചി ഇങ്ങനെ ഇളക്ക കളയ എന്നിട്ട് എല്ലാം ഇങ്ങനെ നമ്മള കയ്യിൽന്ന് പോയതിനന് ശേഷം മറ്റേ എണ്ണ പോലുള്ള സാധനം ഇങ്ങനെ കയ്ൽ തേച്ച് കൊടുക്കണം
ഏ അപ്പൊ നല്ല ചുമന്ന വരുവോ
ആ നല്ല ച ഓരോ ദിവസം കഴിയും തോറും നല്ല ഒരാഴ്ച വരെ നല്ല രീതിയിൽ ചുമക്കും പിന്നെ മങ്ങി തുടങ്ങുംന്ന് പറഞ്ഞു
ഏ സാധാര്ണ മൈലാഞ്ചി രണ്ട മൂന്നു ദിവസൊക്കെ ഉണ്ടായ നല്ല ചുമക്കും ചുമ പിന്നെ തൊ തൊലി ഇങ്ങനെ പറഞ്ഞു പോരലാണല്ലേ പൊളിഞ്ഞു പോരുന്ന ടൈപ്പ്
പക്ഷേ ഈ കൃത്രിമ മൈലാഞ്ചി മേടിച്ചൂടന്നാ പറയുന്നത് ഈ സിങ്, ബിഗ് ബി എല്ലാം ഉണ്ടല്ലോ പെട്ടെന്ന് ചുമക്കൂ നമ്മൾ ഈട് ഒരു മിനിറ്റ്കുമ്പോ ചുമക്കൂലേ
ആഹ് ആഹ് അത് ശരിയാ പറഞ്ഞേ
അവര് പറഞ്ഞു അവരിട്ടത് ഓർഗാനിക്കാണ് കേട്ടെ ഇപ്പ ഉം വലിയ നിറഒന്നും കാണില്ലന്ന് പറഞ്ഞു പറഞ്ഞന്ന് നാളെ രാവിലെ കഴുകിക്കളഞ്ഞാതിയന്ന് പറഞ്ഞ്
ആഹ് ആഹ് ആഹ് അഹ് പിള്ളേർക്കുള്ള ഡ്രസ്സ ഒക്കെ എടുത്തായിട്ട്
ആഹ് ഡ്രസ്സ് എടുക്കാ ഇനി പോണം നാളെ പോവാെന്നും പറഞ്ഞു നാളെ വൈകുന്നേരത്തേക്ക് പോവാ പറഞ്ഞിരിക്ക്ന്ന് എടുത്തില്ല എല്ലാവടെ പെരുന്നാളിന്റെ ഒപ്പായി പോയി
ആഹ് സ്കൂൾ തുറക്കലും പെരുന്നാളൊക്കെ ഇപ്പൊക്കെ ടൈറ്റ് ടൈ ആണിപ്പോ
തിരക്കായിപ്പോയി അല്ലെങ്കി ഇപ്പൊ രണ്ടു ദിവസം മു പോവാനിരുന്നത് അപ്പഴേ ചെറിയ തിരച്ചിലക്കെല്ലാം മോം വീണം അവെ നെറ്റി പൊട്ടി അതാണ് പ്രശ്നമായത്
ആഹ് ഓ
ആഹ് അങ്ങനെ പിന്നെ ഹോസ്പിറ്റല കാര്യങ്ങളായിട്ട് അവന ഇങ്ങനെ കൊണ്ട് ഇങ്ങനെ പോ പോക്കുമായിരുന്നു അപ്പോൾ അവന ഇങ്ങനെ വയ്യാ നമുക്ക് കടല്ലന്നെ കൊണ്ടുപോയ ഡ്രസ്സ് ഒന്ന് നോക്കിയെടുക്കാൻ നല്ലാതത് നെറ്റി കറക്റ്റ് ഇങ്ങനെ അ ഹ് ഡ്രസ് എല്ലാം നമ്മ ചിലതെല്ലാം ഇടി ഇട്ട് നോക്കണല്ലോ
ആഹ് ഓ
ആഹ് മേച്ചാവുന്ന അപ്പൊ അതുകൊണ്ടാണ് ലേറ്റ് ആയത്
ഓ ഞങ്ങളൊക്കെ പിന്നെ തലേന്നോ അതിന്റെ തലേന്നൊക്കെ പോവലള്ളൂ എന്നാ പിന്നെ മാറ്റ ഇട വരില്ലല്ലോ അറ ഹസ്ബൻഡ് കാരണം നമ്മുക്ക ഒന്നും എത്താതെ പിന്നെ വീട്ടിലെത്തിത് പറ്റ
ആഹ് ഇപ്പൊ ഒരു തിരക്ക് തന്നെ കേട്ടാ ഇനിയിപ്പോ പെരുന്നാൾ കഴിയണി തിരക്കെല്ലാം ഒഴിയാനെ ഇപ്പൊ നല്ല തിരക്കായിട്ട് ഇങ്ങനെ നിക്കാണ് ആർക്കും എടുത്തിട്ടില്ല വീട്ടില് എല്ലാരും കൂ നാളെ അപ്പോ ഒരു കടയിൽന്ന് കിട്ടുമോ എന്ന് തന്നെ അഹ് അറിയത്തില്ല അല്ലെങ്കിൽ പിന്നെ ഇനിറ്റ മറ്റന്നാളന്ന് വെച്ചാൽ നോമ്പല്ലേ
അഹ് നോമ്പാണ് അല്ല
അപ്പഴ പിന്നെ ആഹ് അതന്നെ മറ്റന്നാ പോകുന്ന അല്ലെങ്കിൽ നോമ്പ മുറിച്ചതിന് ശേഷ എന്നാലും പെരുന്ന തലക്കെ എടുക്ക എല്ലാം ചെതേ നമ കറക്റ്റ് പാകത്തിന് കിട്ടത്തില്ല അപ്പ വീട്ടിലെ മെഷീന ഉണ്ടെങ്കിൽ ആഹ് അത്തന്നെ എനിക്ക് ഇങ്ങനെ എന്താണ് ഇങ്ങനെ വെപ്രാളം പിടിച്ച് എങ്ങനെ ഡ്രസ്സ് എടുക്കണം എനിക്കിഷ്ടം ഇഷ്ടല്ലേ ഒരു സമാധാനമായിട്ട് ഇങ്ങനെ നിങ്ങണം പക്ഷെ ഹസ്ബൻഡറിനെയും വാപ്പമാരെയക്ക കൊണ്ടുപോയി നമ്മുക്കൊരിക്കും അങ്ങനെ എടുക്കാൻ പറ്റൂല അവർക്കൊക്കെ പെട്ടെന്ന് ക്ഷമ നശിക്കണര്
പറഞ്ഞ ഇന്നോട് എന്താ പറയതെന്നോ ഫസ്റ്റ് ചെയ്താ കാണ അത് കണ്ണിടകൾ പിടിച്ചാ അത തന്നെക്കും പിന്നെ വെറുത തരയാണ്
ആഹ് അത് തന്നെ ഈ അവ ഹസ്ബൻ്റ് ഒക്കെ അങ്ങനെ എൻ്റെ അടുത്ത് ആഹ് ഇപ്പൊ കല്യാണം ഈ ഇടക്ക് ഞങ്ങള ഒരു ബന്ധുവിന്റെ കല്യാണുണ്ട് അപ്പൊ കട ചെന്നോടഞ്ഞവര പെട്ടെന്ന് ഏതാന്ന് വെച്ച എടുത്ത് അവരന്ന നോക്കൂ അപ്പ ഞാൻ ഒന്ന മണിക്കറ എല്ലാം ഏതെന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട എടുത്തോ പെട്ടെന്ന് ഒന്നും നോക്കാ സമ ആണെങ്കെ പെ പിള്ളേർക്കൊരിതുണ്ടല്ലോ അമ്മ ഇങ്ങനെ കൊറേ നേരം നോക്കി എല്ലാ ഭംഗി ആസ്വദിച്ചു എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടാ എങ്ക കേട്ടാ അവിടെള്ള കളക്ഷന ഒക്കെങ്ങനെ വെറുതെയെ നോക്കാൻ ഇഷ്ടമാണ്
ആഹ് പിന്നെ ബോയ്സിന്ന്നാ അതൊരു ഷർട്ടും പാൻ്റുവോ അല്ലെങ്കിൽ അങ്ങനെയക്കെല്ല ഉണ്ടാവുള്ളൂ അപ്പോൾക്ക് കു കൊ നോക്കാണ്ടല്ലോ ന്റെ കളറും സേസും നോക്കിയാ റെഡിയാണ് നമ്മക്ക് മോഡൽ നോക്കണം ഏത് ഷേപ്പ ആണ് ഏതാണ് ഏതാണ് നിന്റെ നെക്ക് ഒക്കെ നോക്കണ്ടേ
നമ്മള് അത് തന്നെ എനിക്ക അങ്ങനെറേ നേര നിന്നന്ന് വെച്ചാ വല്ലപ്പോഴും വല നമ്മള ഇങ്ങനെ ഡ്രസ്സ് എടു ഇപ്പൊ കുറേ ഓൺലൈൻ ഇത് വന്നതിന് ശേഷം അങ്ങനെ അധികം പോക്കില്ല ആഹ് ചിലപ്പോഴൊക്കെ ഓൺലൈനിന്ന എടുക്കണം അപ്പൊ എനിക്ക് പോണ സമയത്ത് ഇങ്ങന ഫുൾ നിങ്ങനെ നോക്കി നിക്കക് പെ ഉമായാണെങ്ക എന്റെറെവിടെ ഇങ്ങനെ നിക്കി കേട്ടാ വേറെ ആരും ന മക്കളും നിക്കും ആന വുണ്ട് പക്ഷേ ഈ ആണുങ്ങൾക്ക് പെട്ടത് ര അതുകൊണ്ട് അവരോട് അങ്ങനെ അധികം പോയാല നമ്മക്ക് ഇങ്ങനെ
ആയാസത്തി എടുക്കാൻ കഴിയില്ല ഉം ഇങ്ങനെ പറ ഇവിടത്തെ പോകുമ്പോന്നെ നാല് കടൽ കാരണം തന്നെ നെയ്യത്തോട് കൂടി പോകണം ഒറ്റ കടയിൽ പോകും എല്ലാവർക്കും എടുക്കാ പോരറി
ആഹ് അത് തന്നെ ഓല് കടയിൽ കേറിയിട്ട് ഇഷ്ടപ്പെട്ട കിട്ടീലേ പിന്നെ അവരെ ദേഷ്യം അതിന്റെ അപ്പുറം
ഉം
ഉം പിന്നെ അവിടെ എടുത്തോ
ഇല്ല എടുത്തില്ല ഒക്കെ തന്നെ തലേന്ന് പോകും ന്നാ പിന്നെ മാറ്റിച്ചെണ്ട്യ ആവശ്യം ഉണ്ടാവുലല്ലോ എന്ന് പറഞ്ഞാണ്ട്‌ ഒക്കെ എല്ലാവർക്കും അപ്പടെ പോകവും പിന്നെ അവര് സെലക്ട് ചെയ്ത് തരും നമ്മക്ക് രസം ഉണ്ടോ ഇല്ലേ എന്നൊക്കെ പറഞ്ഞാണ്ട് കുറച്ചൊക്കെ നോക്കി തരും അതോ ഒരു സമാധാനം
ആ പിന്നെ തീരെ രസല്ലെങ്കിൽ കൊള്ളൂലന്ന് പറയാം അല്ലെങ്കിൽ പറ ഏതെങ്കിലും തന്നെ ഇഷ്ടം എല്ലാം കൊള്ളാൻ നിനക്ക് ഇഷ്ടമുള്ള എടുത്തോളാൻ പറയും ആ
അങ്ങനെ ഒരു പ്രശണ്ടാവും അപ്പൊ ഞമ്മളും കൺഫ്യൂഷൻ ആവും ആകെ അതാണ്ടാവല അങ്ങനെ പറയുമ്പം
പിന്നെ ചെലത് എനിക്കിങ്ങനെയാണ് അവിടെ വെച്ച് നോക്കുമ്പോഹ് ചന്ന് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് അത് എടുത്ത് ഇത്ത കൊണ്ട് വരും വീട്ടിൽ വരുമ്പോഴത്തേക്കും തോന്ന മറ്റത് എടുക്കായിരുന്നു അങ്ങനെയൊക്ക എനൊരു പ്രശ്ന വരാറുണ്ട്
ചിലത് നമ്മൾ കാണ് ണ മാതിരില്ല ഇട്ടു നോക്കുമ്പോ അത്ര ഭംഗി തോന്നൂല
ആഹ നമ്മുക്കൊരു മാച്ച് ആവണോല്ലോ നമ്മള ഒരു ഫേസു ആയിട്ട് ശരീരമായിട്ട് ചിലതിടുമ്പോ എനിക്ക് എനിക്ക് നല്ല വണ്ണം തോന്നും കേട്ടോ അതെന്താ ച്ചടിച്ചയില ഡ്രസ്സല്ല ഇങ്ങനെ ഈ പ പാനൽക്കട്ടല്ല നടുക്കി ഇങ്ങനെ വന്നിട്ടില്ല അനാർക്കലി പോലെ നടക്കുന്ന ഏലയിനല്ലാം
അത് നടു കൂടെ ഇങ്ങനെ ആഞ്ഞെറി വരുന്ന ടൈപ്പ് നല്ല തടി തോന്നിക്കും അത് എനിക്കുണ്ടാവേണ്ട ആ സംഭവം അതില്ലാതെ ഫുൾ ആയിട്ട് എന്ന് കട്ടിംഗാത്ത
അത് തന്നെ ഏ ലൈൻ ഏ ലൈൻ ടോപ്പ ആണെങ്കിൽ പക്ഷെ കറക്റ്റ് നല്ല നമ്മളെ ഷേപ്പിനെ കിടക്ക് അതുകൊണ്ട് ആ ഇട്ട് നോക്കി എടുക്കണ ആ പ്രശ്നം ആ അങ്ങനെ ഞാൻ ഓൺലിന്ന് ഒരണ്ണം എടുത്ത് എനിക്ക് അബദ്ധം ദ്ധം പറ്റി വെറുതെ പൈസയും പോയി
ആ ഞാൻ എനിക്കും പെട്ടേണ് അതെ കണ്ട നല്ല രസം സംഗതി രസം വിഷയം നമ്മള് കുറച്ച് തടി ഉള്ള ആൾക്കാരാവകുമ്പോ പിംഗ് പറ്റൂല്ല
പക്ഷെ അത് ഇടുമ്പോ ഒന്നുകൂടെ ഇരട്ടിച്ചു കാണിക്കും അപ്പോഴ പിന്നെ ട്ടും കൊള്ളത്തില്ല ഹസ്ബൻറി ഇങ്ങനെ തടി തോന്നിക്കുന്ന ഡ്രസ്സിട്ട പിന്നെ ഭയങ്കര ഇതാ പ്രശ്നമാണ് ആഹ് ആഹ് അങ്ങനെയൊക്കെ ഉള്ള ഇത് മക്കളൊക്കെ എന്തോന്നയ്യുന്നെ
ഒക്ക അവിടെണ്ട് ഒക്കെ ഇങ്ങനെ ഏതോ ഴുതലും കളറിങ് ആയിട്ടും അങ്ങനെയൊക്കെ പോകുന്നു പെരുന്നാൾ എങ്ങനെ ങ്ങള് നിങ്ങള് കൂട്ടുകടുംബാണോ അതോ നിങ്ങങ്ങള് സപ്പറേറ്റ് വേറെ
ഉം ഹസ്ബൻഡറ് വേറെ വീട് പ്രത്യേ കല്യാണം കഴിഞ്ഞന് ശേഷം വെച്ച് അവിടെ ഹസ്ബൻറിന്റെ ഉമ്മായും വാപ്പായും ഉണ്ട് പിന്നെ പെരുന്നാൾ ഞങ്ങളുടെ പരുന്നാൾ കഴിഞ്ഞിട്ട് എന്റെ വീട്ടിൽ പോകാറുണ്ട് എല്ലാ വർഷവും
ആ ആ അവിടന്നാണോ തറവാട്ട്ന്നാണോ പെരുന്നാൾ കഴിക്ക
അല്ലല്ല ഇവിടെന്ന് കഴിച്ചിട്ട് ഞങ്ങളങ്ങ് പോം പിന്നെ ഇവിടെ ഇവരെല്ലാം ഉള്ളപ്പോ നമ്മുക്ക് അങ്ങനെ പോവാൻ പറ്റത്തില്ലല്ലോ ഇവിടെ കഴിഞ്ഞിട്ടേ പോവാൻ പറ്റത്തുള്ള
അല്ലെ ഹസ് ബന്റിന്റെ വീട്ടിലാണോ പരുന്നാള കഴിക്കലേ അതോ നിങ്ങെ സ്വന്തം വീട്ടിൽന്നാണ് ഉ ആ എ ഞങ്ങ ഇവിടന്നൊക്കെ എങ്ങനെയ വേ അങ്ങനെയന്നെ വേറെ പോയലൊക്കെ അന്ന് തലേന്ന് വരും എല്ലാരും അന്ന് ഒക്കെ റെഡിയി തലന്നക്കെ റെഡിയാക്കി സാധനൊക്കെ റെഡിയാക്കിക്കി ബിരിയാണി ക്കാണെങ്കിൽ വണ്ടീക്കാണെങ്കിൽക്കെടിയക്കെ വെ രാത്രി കയറിപ്പോ പറ്റേന്ന് രാവിലെ വരും ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണൊക്കെ ഉണ്ടാക്കി പള്ളിയിലൊക്കെ പോയി അങ്ങനെയ ചെയ്യ ഇവിടെല്ലാരും കൂടുതൽ തന്നെയ
ആ അത് ഇവിടെ അങ്ങനെ തന്നെ ഇവിടെ കഴിഞ്ഞിട്ട് ട്ടേ എന്റെ വീട്ടിൽ പോകാറുള്ളൂ എല്ലാ വർഷമേ
ആന്നെ വൈകുന്നേരം ആ രാത്രി ഒരു മകദ്പന്റെ സമയത്ത് എന്ത് ചെയ്യും നമ്മള് സ്വന്തം വീട്ടേക്ക് പോവും
ആഹ് അത് ഇവിടെ അങ്ങനെന്നെ അത് തന്നെ അവിടെ പോകൻ്പഴേ അമ്മക്ക് കൊറച്ചൊന്ന് റെസ്റ്റ് കിട്ടണത്
പിന്നെമുക്ക് അന്ന് മധുരം കഴിച്ചു ഫുഡ് കഴിച്ചു ആകെ മയക്കൾ ദിവസമാണല്ലേ പെരുന്നാള് പിന്നെപ്പോ കിടന്നാ മതിയാവോ അവിടെ എത്തുമ്പോത്തിനോ അങ്ങനെത്
അതന്നെ
പിറ്റേന്ന് പിന്നെ കുടുംബക്കാരെ വീട്ടിക്കൊക്കെ ആഹ് കുടുംബക്കാരെ വീട്ടക്കൊക്കെ പോവുട്ടോ പ്പന്റെ കൂടെ ഓരോരോ വി അമായിന്റെ വട്യാളമ്മന്റെ വീട് അങ്ങനൊക്കെങ്ങന ഓര വീട്ടില് സന്ദർശിക്കും അങ്ങനെ പോയണ്ട് ആഹ് അങ്ങനെയൊക്കെന്നെ പോവുള്ളു അങ്ങോട്ടും പോവൂല ഉം
ഉം
പെരുന്നാളിന്റെ ബിരിയാണി തന്നെ ആഹ് പെരുന്നാളിന്റെ ബിരിയാണിയാന്നെ
ആഹ് ഏഹ് അവിടെ അതന്നെ ഭക്ഷണം ഉണ്ടാക്കല്
ആഹ് ബിരിയാണി നെയ്ച്ചോറ് പിന്നെ ഇവിടെ ബന്റിന്റെ മ്മ പാപ്പ ബിരിയാണി അങ്ങനെയുള്ള കഴിക്കത്തില്ല അങ്ങനെയാണെങ്കിൽ ചില സമയ സമയത്ത് എല്ലാം ഉണ്ടായിരുന്നു ഈ വെള്ളച്ചോറെ ഈ സദ്യ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് നമ്മള് ഇറച്ചി ഒക്കെ ഇടുക ഇതാകും ഒരുപാട് കറികളൊന്നും കാണില്ല അവിയല് തോരൻ പരിപ്പ് ഇത്ര കറികളും പിന്നെ ഇറച്ചിയും ആഹ് അങ്ങനെ ഉണ്ടാക്കും
ഞങ്ങള് ഇവിടെ ബിരിയാണി മന്തി രണ്ട് ഭക്ഷണം ഉണ്ടാക്കിയണ്ട് കൊറച്ച് അഞ്ചു കൊല്ലത്തി ഇങ്ങോട്ട് അങ്ങനെ രണ്ടു ഭക്ഷണം ഉണ്ടാക്കും ഓഹ് ഉണ്ടാക്കും കുട്ടികള് കഴിക്കാനണ്ട് പിന്നെ വാപ്പ ഇ അതുപോലെ തന്നെ വാപ്പ പിന്നെ കഴിക്കൂല നെയ്ച്ചോറും ബിരിയാണി ഒന്നും
ആഹ് എന്റെ വാപ്പയും അങ്ങന തന്നെ അപ്പ ചിലപ്പോഴെല്ലാം ഞങ്ങള് സദ്യ പോലെ ഉണ്ടാക്കാം അപ്പൊ എല്ലാർക്കും കഴിക്കാ അല്ലെങ്കിൽ രണ്ട് വട്ടം വട്ടം വേവിക്കണം രണ്ടു ഇതിന് വേവിക്കണം ആഹ്
പിന്നെന്തല്ലാ പിന്നെ
ആഹ് ആഹ് സുഖയിട്ടിരിക്കുന്നു ഓഹ് എന്നാ ശരി പിന്നെ വിളിക്കാം ആഹ്